കേക്ക്ണ് ഉണ്ടോ
ഹലോ
ആഹ് കേൾക്ക്ണ് ഉണ്ടോ ആഹ് എന്താ പരിപാടി ആഹ് ഫുഡൊക്കെ കഴിച്ചോ കുട്യ ളൊക്ക ഉറങ്ങിയോ ഉം പിന്നെ എന്താ പരിപാടി ഹസ്ബൻഡ് വന്നോ ആഹ ഹസ്ബൻഡ് ഇവിടെയില്ല
ആഹ
ആ ആഹ ഫുഡ കഴിച്ചു ആ തുടങ്ങാ ടൈമൊക്കെ കഴിക്കണം പിന്നെന്താ ആഹ കുട്ടികള പറ കുട്ടികള വർക്കൊക്കെ ചെയ്ത് അങ്ങനെ പറഞ്ഞ ആ ഒ ആൺകുട്ടി ചെറിയ ആൺകുട്ടി വലുത് പൺകുട്ടി ആഹ് വലുത് ആൺകുട്ടി ചെറുത് പെൺകുട്ടി അത് നാളെ പറഞ്ഞാ സ്കൂള സ്കൂൾണ്ടല്ലോ മദ്രാസ് പിന്നെ വ്യാ വ്യായാം വെള്ളി ഒയിവാണ് പക്ഷെ മൂന്ന് ദിവസ ലീ വ് കിട്ടണം എന്താ പറ്റീല്ല എടുക്കൊക്കെ പോവേന്
ആഹ ആഹ
ആ നോമ്പ് ണ്ടോ
ആഹ നി നോമ്പ നാളെ
ഉം
ഉം ഏ എന്ന ബുക്കൊക്കെ വായിക്കോ
ആഹ നടക്കൊക്കെ അങ്ങനെപ്പോ കുറവ വായിക്കലൊക്കെ ഇപ്പ ടൈമ ഒന്നുംകിട്ടതോണ്ട് എപ്പോഴും
ഉ ആധിക വായിച്ചീനിയോ
ആ
ഏ എങ്ങനെ നോവല് അങ്ങനത്തെൊക്കെ ഒക്കെ ഇന്
ആ ചെറിയ ചെറിയ സ്റ്റോറീസ് ഒക്കെ ഉണ്ടെങ്കി വായിക്ക വരുന്നത
ആ എത്ര പരെ പഠിച്ചു
വൺ പ്ലസ് ടു
പ്ലസ്ടു കഴിഞ്ഞാരെ കല്യാണം കഴിഞ്ഞതാ ഉ ഉ ഞാൻ പ്ലസ് ടു പ്ലസ് ടു കഴ സ്റ്റ ഏഴ് വർഷം ടിടി സി എടുത്തി അത് കഴിഞ്ഞു
ആ പിന്നെ എന്ത ചെയണ പിന്നെ എന്ത
ഇനി മോളുണ്ട് മോള സ്കൂൾ ഇപ്പ ചേർത്തന്നള്ള പ്രശനം അവിട്ടെ അരിച്ച
ആപ്പട്ട ആഹ എന്ത കേത്ത നക്കട്ട കണ്ടെ ആഹ
എന്താ ആ ഹസ്ബൻഡടെണ്ട് മോളൊക്കെ സ്കൂൾക്ക് പോവാ
നൂ ഒരു ഒരു പത്ത് ഒമ്പത് മണിയ ആവുമ്പോ പ്രാർഥ ചേർക്കണം പറഞ്ഞിട്ട് മറ്റേ വൈകിട്ടാണ് പോയി പ്രാർത്ഥനക്കണം നിർബന്ധമാണ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ നേരത്തെ പോണം
ഏ
സ്കൂള ആഹ അതന്ന ഇപ്പളർത്തന്ന അത് വണ്ടിക്കാണ്ും പോല ഇപ്പം പറഞ്ഞു വിടാൻ നോക്കി ഇരിക്കുന്നു എന്തോന്നാവുവോ മായയും പ്രത്യ ശാന്തിയും ഒക്കെയാണ് ആ ഇപ്പ നിറയണ്ട് ഡെയിലി ഇണ്ട് ഇപ്പ ഫുഡ് ശല്യംമായിട്ടു
ഈടെ നിറച്ചതായി അങ്ങനെത്തെ പട്ടികടൊക്കെ ഉണ്ടാവലൊക്കെ അടിച്ചിക്കുന്ന
പല വ്യത്യസ്തമായ പട്ടികളാണ് ചിലതിനൊക്കെ കണ്ടാത്തന്നെ പേടിയാകും ഒരു രോഗത്തെ ബാധിക്കുന്ന
ഏ ഹേ അപ്പൊ ഇങ്ങനെ വണ്ടിക്ക് പോലെയ
ആഹ ആ വണ്ടിക്ക്
മദ്രസ് ഉണ്ടാവും മദ്രസ് മദ്രസ് ചത്തി
ഒരാള ചേർത്ത് ഒരാള് ഒരാള് ചേർത്ത് ആ മദ്രസ അവിത്തന്നെ സ്കൂളിന്റെ അടു ആഹ് വണ്ടിക്കാര് വന്നു പോയേയുള്ളു ഇപ്പം വണ്ടി ഇപ്പൊ ഞടന്നിട്ടാണ് പോയ ഇപ്പൊ കൊറച്ച പല ഇതായിരുന്നുണ്ട് ലല്ലേ പോകൂ പിന്നെ വണ്ടിക്ക് അങ്ങനെ മുതലാവണ്ടെ അറുന്നൂറപ്പ മാസം കൊടുക്കണം ആണോ ഇപ്പ പിന്നെ കുട്ടികളുണ്ട് കൊറച്ച അപ്പുറത്തങ്ങൊക്കെ അപ്പ അങ്ങനെങ്ങനെ ഒപ്പ അങ്ങെ പോരും
ഉം എത്രല്ലാ പഠിക്കണ
അവന് രണ്ടില്
ഉം
ആഹ ആഹ്ട്ട അതെ പിന്നെ ആ ഫു ഫുഡൊന്നും ആയില്ല ഉഴുന്ന് ആയില്ല ഉ അവ അ അവടെ ഉണ്ടാവല കുട്ടിക്കാരണ്ടാവല ഫുഡ് അവിടന്ന് തന്നെയാ കഴിക്കല്
അല്ലെ ഓ ഓള് കൊണ്ടോല ഓള് നൈസറി മദ്രസിന്റെ ഒക്കെ കീഴില
ആഹ മദ്രസ് നേഴ്സർ ഉള്ളതല്ലെ ആഹ പിന്നെന്താ ഫുഡ്ണ്ടാക്ക് രാത്രി
ഇന്ന് സാധാ ചോറും ചിക്കൻ കറി അതന്നെ ഞ അവിടെ എന്തീനി
അവിടെ മത്തി മത്തി വറത്തിയത് മ പൊരിച്ചത് ആഹ ചോറങ്ങിട്ടണ്ട
എങ്ങനെ ഫുഡ് ഒന്നായിട്ട് വെക്കലേ രാവിലെ
അല്ല രണ്ടരും പ്രാവശ്യം വെ ക്കും ഇവിട രണ്ട് പ്രാവശ്യങ്ങളാണ് വെക്കണം അല്ലെങ്കിൽ വീട് പറ കഴിക്കൂല ഉ അവരെ പ്രാർത്ഥിച്ച ഉടനെ വേണം നല്ല ഫ്രഷ് ഫ്രഷ് വേണം
ആഹ ഈ പ്രായ
വെച്ചു
പ്രായയായവർക്കൊക്കെ ഫുഡ്ക്കാനാ ചൂടോടെക്കെ തിന്നേണ്ടി വരും
ആഹ കഴിക്കും അപ്പ അതിനൊരു കുട്ടാണ് വയറ് ആകെ സുഖല്ലന്ന്റി അങ്ങനെ ശീലായി വെച്ച്
ആഹ അപ്പൊ പിന്നെ മഴ അങ്ങനെയല്ലേ ഭയങ്കരനേച്ച
ആഹ ഉം ഉ ആ മഴ ഇപ്പല്ല നേരത്തെ ഇങ്ങനെ പറഞ്ഞ പോലെ എങ്ങനെ പറ്റന്ന് ഇവിടുക്ക ആ ചെടികള അങ്ങ ആര ഉണ്ടായിരുന്നു ഇപ്പൊക്കെ പോയി ചെറ ചെറ പച്ചമുളകം കുമ്പള ല അങ്ങനെ മുരിങ്ങ അക്കൊക്കെണ്ട് ആഹ സയ ആഹ പിന്നെ അങ്ങൾക്ക എപ്പഴ നമുക്ക് വേണല്ലോ ഒന്ന മുറല്ല ഉണ്ടാവുന്നു ങ്ങ എന്തതിനകത്ത് ആളപ്പ മതി അവിടുത്ത ഒമിക്കത് ഇ താലിപ്പിലില്ലേ ആഹ ആ ഔ ആട്ടെ ആമ്മതി പശെക്കും വളാറും കഴിച്ചാൽ മതി വേറെൊന്നും വേണ്ട പസ കു ചാരിയ ബരിയല തപ്പക്ക
ആഹ ചെറുദായിട്ടൊക്കെ അറിിയള്ളൂ
എങ്ങ വച്ചരു മോഡലന്നാണ് വക്ക വത പിന്നെ മോള എണീക്ക ഇനീ എനക്കെ വക്ക മാം